കേക്ണ്ട്ലേ. എന്തൊക്കെ വിശേഷങ്ങള്..
എന്താ നല്ലേ കൊഴ്പ്പൊന്നുല്ല മഴണ്ടോ..
ആഹ് നല്ല മയേന് ഇവടെ..
ഇടിണ്ടോ
ഇടിണ്ട് നല്ല ഇടിം നല്ല മഴിം കാറ്റ് ഇവിടെ നല്ല കാറ്റാ ഇവിടെ പണിക്കാർണ്ടായിന്നു. ഓല് മേലെ സീറ്റൊക്കെ വെച്ചാണ്ടാ തേച്ചത്. ആഹ് സീറ്റാണ്ട്പാറിയാണ്ട് പോയി ഇത് തേച്ചതൊക്കൊന്ന. ഉം. തേച്ചതൊക്കെന്നായ്ട്ട് അടി കൊൾച്ചങ്ങനെ പോയി. തേച്ച്.. പിന്നിം തേച്ച്ക്ണ് കൈഞ്ഞു. ങ്ങളെ മ്മ് ങ്ങളെ പെരപ്പണി എന്തായി..
ഞങ്ങളെ പെരുപ്പണി അങ്ങനെ തന്നെണ് ഇന്ന് മഴയ്ത് കൊഴ്പ്പൊന്നുംല്ല. പണിയൊ തേപ്പ് ഏകദേശൊക്കായിണ്.
ആഹ് അങ്ങൾതും തേപ്പേന്നല്ലേ.
അങ്ങൾത് തേപ്പെന്നെണ്..
ഉം
തേപ്പ് കയ്ഞ്ഞ് വേറെ പണിയാളൊക്കെണ്ട്. പണിക്കാര്പ്പൊ പോയിട്ടൊള്ളു. എങ്ങനങ്ങളെക്കെ കൂലി പൈസ എങ്ങനെ കൂലി പണിയാണ്.
ആഹ് ഇവടെ കരാറേനി മൊത്തത്തിലെന്നെ ഏറ്റട്ത് ഇതാകിയക്കേനി.
ഏഹ്
ചെലവൊട്ക്കണം പൈസക് മാത്രം കൂലി പിന്നെ സാധനങ്ങൾ ഇങ്ങനെ അർക്കികൊട്ക്ക
ഏഹ് ഞങ്ങള് സാനൊക്കെ വാങ്ങി കൊട്ത്താണ്ട് കരാറാക്കിയക്ക പിന്നെ ഓര് ബേട്ത്ത് പോയി കരാറായാ ഓല് കട്പ്പം പോവ്വേ. കൂലി ആയാ പിന്നെ ഒരു സാവധാനട്ത്ത്കാണ്ട് ഇങ്ങനെ
ഉം മഴോണ്ട് പണിട്ക്കാൻ കഴിയണ്ടേ.
ഹ്, ഞങ്ങള്ത് കഴ്ഞ്ഞു ഞങ്ങൾത് കഴ്ഞ്ഞ് പോയിപോല്
ആഹ് ന്നൾത് ഫുള്ള് തേപ്പ് ഫുള്ള് കയ്ഞ്ഞോ
ഫുള്ള് തേപ്പ് കയ്ഞ്ഞ് ഇഞ്ഞ് അല്ലാത്ത പണിയാളൊക്കെണ്ട്. സീറ്റ് പണിട്ത്താണ്ട് മേക്കൂരണ്ടാക്കില്ല അല്ലാത്തൊക്കെ വാർപ്പാണ് ആട് ക്കള ഓടാ ഞയ്ന് കമ്പി കമ്പി പണി ഇട്ക്കാണ്ട് ബെൽ
ആഹ് അപ്പൊ തേച്ചാ അതൊക്കെ പോകൂലെ ഇപ്പ എന്താങ്ങള് വെച്ച്ണത്
ഇല്ലേ തേച്ചാ സീറ്റ് ഇട്ട്ണ് ഇഞ്ഞ് തേച്ച് തേക്ക്ഞ്ഞെ ആഹ് തലക്കാലം സീറ്റ്ട ഇഞ്ഞ് ഓണങ്ങണം ഒണങ്ങീട്ടാണ് മറ്റൊരു വെര ഇൻടസ്ട്രിന്റെ
ആഹ് ആഹ് കമ്പിയാകാരല്ലേ കമ്പി വെച്ചാണ്ട് പിന്നെ ഓട് മെയ്യകരം ഓടൊക്കെങ്ങട്ട് അർക്കി വെച്ചോ, ഓടോക്കെ അർക്കീണോ?
ഓട് അർക്കീട്ടില്ല ഓട് അർക്കണം. ഇതാണ്ട് കജട്ടേ വിജാർച്ച്ക്കാ ഒന്നാണ്ട് കജണ്ടേ ഇനി ഞങ്ങ്ക്ക് കൊർച്ച് സ്ഥലള്ളേ കൊണ്ടന്ന് വെക്കാനുംസ്ഥലല്ല.
സ്ഥലല്ലല്ലേ ഇവടെ നല്ലോം സ്ഥലണ്ടെ ഉള്ള റോഡിന്റെ അടീലാണ് വണ്ടി വെരും വേഗം അങ്ങാടിതന്നെണ്.
ഏഹ് ഞങ്ങൾത് കൊർച്ച് കയറ്റാത്താ
ആഹ് കയറ്റതാവുമ്പോ എപ്പളും കാറ്റ്ങ്ങനെ ഇണ്ടാവുല്ലേ
നല്ല കാറ്റ ഇന്ന് പണിക്കാര് പണിട്ക്കാൻ കജാതെ സീറ്റൊക്കീനും പാറിപ്പോയി മഴല്ലേ
ആഹ് ആഹ്
കാറ്റോട് നിക്കാൻ കയ്ണ്ല്ല്യ ഭയങ്കര കാറ്റാ ഉണ്ടായിരായിറ്റ കൊറെ കതിയിട്ടന്ന് തേക്കാൻ നേരെത്തെ കാറ്റോട്ട് സീറ്റിട്ടൊക്കെ പാറി പലക വരെ ചാടി.. ഉം ഏതാലും ഒരു മുയുവനാക്കിട്ടാ പോയെ പണിയോക്കെ മുഴുവനാക്കി പോയി ഏതായാലും മഴയായാലേ തേപ്പ് ഫുള്ള് അങ്ങ് കഴിഞ്ഞ് കഴിച്ചാലു പോയി അതുകൊണ്ട് വലിയ കിട്ടലായി പോയി ഓല് പോയേന്റെ ബാക്കിൽ നല്ല മഴയാണ് അത് വരെ ചേറുതനേ മഴ പെയ്ത്ങ്ങനെനിന്നാലുവേ പണിക്ക് ബുദ്ധിമുട്ടില്ലേ
പണിക്കാരിപ്പോ മഴയായാ ഭയങ്കര മടിയാ വരാന് ഇന്ന് വന്നാ പിന്നെ നാളെ വരില്ല അവിടെങ്ങനെയാ
അങ്ങനെ പിന്നെ ഇവിടെ ഏതാലും ഇവിടത്തെ പണിക്കാര് വേഗം വന്നക്കാണ്ട് മുഴുവനായി പോയി കേടാണറീണ്ട്
ഉം ഇപ്പൊ തോന്നണ് വേണെങ്കിൽ എല്ലാ പണിക്കും ഓല് ഏർപ്പെടാന് കൊറച്ച് ഇവിടൊന്ന് എടുത്ത് നാളെ വേറെ സ്ഥലത്ത് എടുത്ത്
ഏഹ് ഇബ അങ്ങനെയാണ് സാ സാധാരണ കാട്ടണേ അങ്ങനെയാണ് ഇവിടെ ഒരു വ ഇവിടെ വന്ന പാടെ ഓര് വന്നന്നാ തൊട്ടിട്ട് പോന്നണ എന്നു പിന്നെ രണ്ടീസം ലീവാ ഈ ഒന്നൊരു ചങ്കായിന്റാരോ മരിച്ച്റിഞ്ഞോണ്ടും പിന്നെ ഒന്ന് പിന്നെന്താ മഴ രാവിലെ പോന്നപ്പോ മഴപെയ്തപ്പോ മടിച്ച് പിന്നെ ഒരീസം ഞായറഴ്ചാ അങ്ങനെ മൂന്ന് ദിവസം ലീവായി
അങ്ങനെ മൂന്ന് ദിവസം ലീവ് അല്ലേ ഇവിടെ ഒന്ന് വന്നാ പിന്നെ രണ്ട് ദിവസം വരില്ല
ഏഹ്
ഇളയച്ചനൊക്കെ പറയണ്ട് അവിടെ തേക്കാൻ പറഞ്ഞാ മറ്റേ പേരെ കണ്ട് പിന്നെ ഓല്ക്ക് എല്ലാപണിയും പോകൂല
അതാണതെ ഓൽക്ക് പണി കിട്ടും ചോദിച്ചപ്പം പണിയെല്ലാക്കി വെച്ചാ പോരുന്നേ
പണിയാക്കിവെച്ചാമതി
ഇവിടെ പുറത്ത് പുറത്താണ് ആദ്യം തേച്ചത് മഴക്കാലം വെരുണ്ട്പറഞ്ഞാണ്ട് വെയിലില്ലാഞ്ഞ് പോറാണ് തേച്ചു പിന്നെ ഇപ്പൊ ഉള്ളിലാണ് ഉള്ളിലായ എപ്പോഴും എടുക്കാലോ പറഞ്ഞാണ്ട്
ആഹ് അത് നല്ലതാ
ഉം
ഏതായാലും ഞങ്ങത് കഴിഞ്ഞു തേപ്പ് കഴിഞ്ഞ് നല്ല ആയേറ്റ്പോയാരെ ഞങ്ങള് ര രാവിലെ ഒരു ഒമ്പതര ഒമ്പതൊക്കെ ആവുമ്പോരോസം ബേക്കറിയും ചായയും എന്തേലും കൊടുക്കും
ആഹ് ആഹ്
പിന്നെ ഒരു പതിനൊന്നര ചെലപ്പോ പന്ത്രണ്ടൊക്കെ ആവേ ചോറുണ്ണണെങ്കില് ഓ സിമന്റല്ലേ ആഹ് കൂട്ടിയത് ഒന്ന് തീരുമാനാകാതെ ഓരു ചോറുന്നൂലാ പിന്നെ മഴക്കോലല്ലേ മഴയില്ലാത്തപ്പൊ എടുക്കുമ്പോളെ
ന്നിട്ട് ഇങ്ങള് എന്തൊക്കെയാ ഉണ്ടാക്കിയത്.
ഞങ്ങന്ന് സാ മ്പാറ് ഉണ്ടാക്കി കേബേജും പയറും ഉപ്പേരിം ഉണ്ടാക്കി
ആഹ്
മീന് പലവകയാ കൊണ്ടന്നീനെ അത് പൊരിച്ചും ചെയ്ത് അച്ചാറും ഉണ്ടായിന് കൂട്ടാനൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ
അടുപ്പത്താ ഉണ്ടാക്കണെ ഇങ്ങള് ഗ്യാസിമ്മേലൊ.
ഗ്യാസ് മര അടുപ്പത്ത് ഉണ്ടാക്കും ഗ്യാസ് മേലും ഉണ്ടാക്കും ഇന്ന് ചോറും കൂട്ടാനൊക്കെ ആഹ് മീനൊക്കെ അടുപ്പത്ത് ഉണ്ടാക്കി അടുപ്പത്ത് ഉണ്ടാക്കി പീ പിന്നെ ഉപ്പേരി ഒക്കെ ഗ്യാസ്മെ ഉണ്ടാക്കി. പിന്നെ പൊറ്ത്ത് അടുപ്പല്ലേ. യൾപ്പം മഴ പെയ്താലും ചീത്തനും വരും ഗെതിയേടാണ്.
വേവില്ല അരിയ ഇട്ക്കല്
വേവ് ആഹ് പണിക്കാര് ണ്ടാവുമ്പോ വേവുള്ള വെക്കും ഞമ്മക്ക് റേഷനീത്തെ അരിക്കും. പണി ക്കാരവുമ്പോ തോനെ അരി വെക്കുമ്പോളെ ഒട്ടും. രസാണ് പക്ഷെ പണിക്കാർ ആഹ പണിക്കാർക്ക് കൊടുക്കുമ്പോളേ പൊട്ടും അതാണ്.
വേവില്ല ഇത് സാമ്പാറൊക്കെ ഇങ്ങള് എങ്ങനാ ഇണ്ടാക്കല്.
സാമ്പാറ് ഹി ഹേ
ഉു ഞാൻ ഇവിടെ ഇണ്ടാക്കല് എല്ലാ പച്ചക്കറി അയ്ക്കിട്ടാണ്ട് സാമ്പാർ കായം അയ്ക്കു ഇടും. ന്നിട്ട് മഞ്ഞപ്പൊടിയും മുളകും പൊടിയും ഉപ്പും പെരിഞ്ചീരകും
അല്ല സാമ്പാർ പൊടിയും കുറച്ചിട്ടാണ്ട് കുക്കറിലാണ്ട്തീമക്കും ന്നിട്ട് രണ്ട് വിസില് ന്നിട്ട് ഓഫ് ആക്കും.
അപ്പൊ വേവ്റൂലെ രണ്ടീസല് ഒക്കെ വരാൻ നിക്കുമ്പോ.
ആ വിസില് വന്നിട്ട് ആ വിസില് കളയും പിന്നെ മുരിങ്ങ ക്കായ വെണ്ടക്കിം തക്കാളിയും പുളി പീഞ്ഞതും പിന്നെ ഇതാക്കും പിന്നെ തേങ്ങ ചേരണ്ടി തേങ്ങക്ക് കുറച്ച് ജീരകവും കുറച്ച് മഞ്ഞപ്പൊടിയും
ആഹ
ചി ചെറിയ ഉള്ളിം വെളുത്തുള്ളി ഒക്കെട്ട് വറവ് ഇട്ടിട്ട് അല്ല ഒന്ന് വറക്കും ചെറുതായിട്ട് ഒന്ന് എന്നിട്ട് അത് അരച്ചാണ്ട് അയിക്കണ്ട് പാരും
ആഹ ശെരി നല്ല രസണ്ടാവുലെ
ആഹ
ഉും ഞങ്ങൾ തേങ്ങ വറക്കലില്ല ഞങ്ങൾ തേങ്ങ വറക്കല്ല ആഹ
കടുക് ഇട്ടിട്ട് അയില് കരിയെപ്പിന്റെ ഇലിംവറ്റൽ മുളകും സാമ്പാർ പൊടിട്ട് ഒന്നണ്ട് മൂപ്പിച്ചിട്ടിട്ട് അതയ്ക്കണ്ട് പാരും
ആഹ ശെരി പല സ്ഥലത്തും പല കോല്ത്തില ണ്ടാക്കലെ ഞ ഞങ്ങള് തേങ്ങ അരക്കാതെ വെക്കല്. തേങ്ങ വർത്തരച്ചാ രസാലെ
ഹേ അതേന ണ്ടാക്കല്
ഞങ്ങള് തേമായിരി തന്നെ സാധാ പച്ചക്കറി ക്കെ എരിഞ്ഞ്ടാക്കി ആദ്യം പരിപ്പ് വേിച്ചു ചില പരിപ്പ് വേവല്ലേ കാരം
ആഹ ആഹ്
ചെല പരുപ്പ് വേകുല്ല. അപ്പൊ വേവില്ല പനിവന്നാ അല്ലാ പച്ചക്കറി ഒപ്പയിട്ടാ എന്താ കൊപ്പം താള് വാണ് കുക്കറില് ഒരു വിസിലടിച്ചാ തന്നെ വേകുല പിന്നെ തക്കാളിം മുരങ്ങക്കായും വെണ്ടക്കിം ഇട്ടാണ്ട് ഒന്നാത് ആ വിസലടിച്ച് വിസൽകളയണല്ല എല്ലാഞ്ഞ അഹ് വെന്ത്ടയുകയും ചെയ്യും
എന്നിട്ട് പിന്നെ സമ്പാറ്ട്ടണ്ട് ചിലപ്പോ അങ്ങനെ വറവ്വിടും സമ്പാർ പൊടിക്കെട്ടാണ്ട് കായ്ക്കട്ടാണ്ട് അല് ല് ചെൽപ്പോ തേങ്ങ അറക്കല് തേങ്ങ അരക്കല് കുറവാണ് ഇപ്പ കൊറച്ചാളെയുളെ തെങ്ങ് ഒന്നുല്ല. ന്നാലും തേങ്ങയോട്നെങ്കിലും കിട്ടിക്കാണ്ട് വാങ്ങിക്കാണ്ട് അങ്ങനെ തേങ്ങണ്ടാവും തേങ്ങൻ്റെ കുറവ്കെണ്ട് ഞങ്ങള് അരക്കാത്തതൊക്കെ അതികു പിന്നെ അങ്ങനെ ശീലായി
ഉം ചേലോൽക്ക് തേങ്ങനോട് ഇഷ്ടണ്ടാവില്ല ചേലോൽക്ക് അല്ലെങ്കിലെ ഇപടെ തേങ്ങ ഇല്ലാതെ കയ്യന്നല്ല തേങ്ങ എല്ലത്തിനും തേങ്ങ വാണം
അത് ശരി ഞങ്ങക്ക് തേങ്ങ ഇല്ലങ്കിലും കുഴപ്പ ഞങ്ങക്ക് തെങ്ങില്ലേ അപ്പം പിന്നെ തേങ്ങ ഇല്ലാതിം പറ്റും
ആഹ് ഇവട കുറെ തെങ്ങ് ഇണ്ട് ഇന്നാങ്ങോട്ട് വന്നോണ്ടി ഇങ്ങള് തേങ്ങക്കൊക്കെ ആവശ്യം വന്നോണ്ടി
ആ ഇപ്പോ ആ ട്ടയിൽസാ ഞങ്ങള്
ഞാൻ ന്നാ ന്നാ ഇരുവേണ്ണം പൊളിച്ചേക്കണ്ട് ഇങ്ങള് വന്നോണ്ടിട്ടോ
ആ അയിക്കോട്ടെ ഞാൻ വര്ണ്ട് എപ്പളേം വര്ണ്ട്ട്ടോ
ഉം ആഹ് പിന്നെ ഉപ്പേരിയെക്കെ എന്താണ്ടാക്കിയെ
ഉപ്പേരി പയറെ പയറ് ഉപ്പേരിണ്ടാക്കി
ഉം
കെബേജും ഇണ്ടായിനി പയറും കെബേജും ഇട്ടാണ്ട് വെച്ച് പയറ് കൊർച്ചോള്ളെ ആ അയ്ക്കൊക്കെ കെബേജ്ന്റെ കഷ്ണും ഇട്ട്കാണ്ടെ ആ അത് രസ അങ്ങനെ വെച്ചോക്കോണ്ടി അല്ലെ തേങ്ങ ഇട്ടീല്ല കെബേജും പ ഞങ്ങള് കൈകി ഊറ്റിയച്ചു
ആഹ് ആഹ്
ന്നട്ട് പിന്നെ കെബേജ് വെക്ക്‌ണ മാതിരീയെ കട്‌ക് ഇട്ടാണ്ട് കട്കും കറിവേപ്പിലയിട്ട് വെൾച്ചണ്ണേല് വറവ് ഇട്ടാണ്ട്
അയിക്കാണ്ട് ഇണ്ടാവ് ലെ
ആഹ് ആവിയിൽ വേവിച്ച നല്ല രസാ ഒന്നു വെച്ചോക്കൊണ്ടി ഇല്ലേ നല്ല രസാണ്
മിക്സാക്കിങ്ങാ ഇണ്ടാക്കിയ ലെ ഒറ്റക്കൻ ഒരു ഉപ്പേ ന്നെ ആവുമ്പോ ഒര് വെർപ്പാല്ലോ ഒന്ന് രണ്ടീസം തിന്നുമ്പോ മാറ്റിങ്ങനെ
ഇങ്ങനെ മാ അതെ പോലന്നെ കേബേജിക്ക് ക്യാരറ്റ് ഒക്കെ ഇട്ട് വെച്ചാതി നല്ല രസണ്ടാവും
അങ്ങനെ ചെയ്തോക്കില്ല ഇവട ഉപ്പേരിയങ്ങനെ വല്ലാ പോവൂലേ ചിക്കനും മീനും ബീഫ് ഒക്കെ പറ്റൂ കുട്ടിയെക്കും വാണ്ട പിന്നെ ഇൻക്കെ പറ്റുള്ളൂ ഇഞ്ഞിപ്പം ഇൻക്കായിട്ട് ഇണ്ടാക്കുമ്പോ ഉം ഇൻക്കായിട്ട് ഇണ്ടാക്കൂല്ല ന്നാല് എപ്പളെലൊക്കെ പൂതിയാവുമ്പം ഇങ്ങനെ കെർച്ണ്ടാക്കിയോക്കും അത് ഇൻക്കെന്നെ രണ്ടീസത്തിന് ഇണ്ടാവും
അഹ് സരീ
അല്ല
ചെൽപ്പൻ്റെ കുട്ടിയൾക്ക് പച്ചക്കറി വാണ്ടേ
ഏഹ്
കുട്ടിയെക്കൊന്നും പച്ചക്കറി വാണ്ട പ്പെ ഓൽക്ക് കോഴി പൊര്ച്ചദോ ബീഫ് വര്ട്ടിയതൊക്കെ മതി അതാണ് ഇപ്പത്ത ഇപ്പത്തെ കുട്ടിയെക്കൊക്കെ കാൽസ്യ കൊറവും എല്ലാ കൊറവും തന്നെയല്ലേ
ആഹ് ഇന്റെ മോനൊക്കെ മോഖത്തൊക്കെ നർച്ച് വെള്ള പുള്ളിയ അപ്പൊ ഡോക്റ്റെ കാൺചപ്പോ വിറ്റാമിൻ കുറവാണ് പച്ചക്കറിയൊക്കെ നല്ലോം കഴിക്കാൻ പർഞ്ഞിണ് എവ്ടെ തീരെ കുട്ടൂല്ല സ്കൂൾന്നൊന്നും കറി തൊന്നും വാങ്ങൂല വെണ്ടയ്ക്ക ഉപ്പേരിയന്നെ ഇവ ഇവട്ന്നങ്ങനെ കൊണ്ടോവും ചിക്കനും ഇതക്കായിട്ട് മീനും പറ്റൂല മീന് ന് നല്ലോത്ണ്ടല്ലോ
ആഹ് അതൊന്നും പാ അഅക്ക തിന്നണം കുട്ടിയളെ കുട്ടിയളൊക്കെ കഴിക്കണം
പറ്റൂല അതോ ഇനി എന്തായാലും ചി ക്കനായാലും പൊരിച്ചതേ പറ്റുള്ളൂ കറിവേച്ച കൂട്ടന്നല്ല
ഉം
കൂട്ടും ആരേലൊക്കെ നാത്തുന്മാരെ കുട്ടിയളോ അപ്പർത്ത കുട്ടിയളൊക്കെ വരു ഓലപ്പം മിണ്ടാണ്ടെ അങ്ങനെ തിന്നുന്നല്ലാതെ
അഹ് ശരി എല്ലം തിന്നണേ കുട്ടിയള് തിന്നാഞ്ഞിട്ടാണ് ഈ വിറ്റാമിൻ കുറവ് എല്ലാ സാധനം ഉണ്ടാവ്ന്നെ ഉം ഇപ്പത്തെ കുട്ടികക്കൊക്കെ ഇണ്ടായി എവിടെ പോയാലും എല്ലാവരും പറയണന്നെ
അല്ലാ
വിറ്റാമിൻ കൊറവാണ് കാൽസൃ കൊറവാണ് കുട്ടിയേക്ക് കൊറച്ച് പ്രായമായി കഴിഞ്ഞാ മൊത്തത്തില് മുടിനരച്ചു എല്ലാതും ഇതല്ലോ ഇപ്പ്
ആഹ എല്ലാടത്തും ഒണ്ട്
ആ അതാണതേ കൊറവാ ശെരിരത്തില് നമ്മള് തിന്നെങ്കിതന്നെ ഉണ്ടാവുകൊള്ളു എപ്പഴും ഈ പീടിയക്കാരനും വാങ്ങികൊണ്ന്നുകഴിക്കയല്ലേ പച്ചക്കറി വെന്താമതി
പച്ചക്കറിയല്ല അയിതന്നെ വെഷൊണ്ടാകും ഉപ്പു ഞാൻ തീരെത്തിന്നുല്ലാ
ഇതുമതി സ്കൂള് വിട്ട് വരുമ്പോ
ഉം ഇവിടിപ്പൊ അങ്ങനെതന്നെ ഇന്നിപ്പ വേ ഇത്രയും മതി എന്നാ പൊയ്ക്കോളിൻ ഞാൻ ഇപ്പൊ മാങ്ങാ കൊണ്ടത് ചെയ്ച്ചത് കൊടു ഇതായിപ്പോയി പറ്റിയോ ആവോ ബേക്കറികണ്ടാ പിന്നേ വെയ്ക്കൂലാ
അതാണ് അയിനൊന്നും ഒരു ഫലോം ഇല്ലേ മാങ്ങ് ആ ആയിക്കോട്ടെന്നാ ഉം
എന്നാ ഇട്ടോ ആ ആയിക്കോട്ടെ അത് കുപ്പീല് നെറച്ചുവെക്ക് കോള് അവസാനിപ്പിക്കുവാ നിങ്ങെ